ആഹ്
ഹലോ ഹലോ
ഹലോ
ആഹ് ഹലോ. ആഹ് മഴണ്ട് മഴണ്ട് ഇപ്പ ചോർന്ന് ട്ടൊള്ളൂ
ആഹ് ആഹ്
ആഹ് മയണ്ട് ഇപ്പ ചോർന്നിട്ടുള്ളൂ
ആഹ് ആഹ് എന്താണ്ട് വിശേഷം
അ ല്ല വിശേഷം അങ്ങനെ പോകുന്ന് എന്താ അവിടുത്തെ വിശേഷം ഒക്കെ
ഇവിടെ മഴയാന്ന് വിശേഷം. പൊറത്തൊന്നും പോവാൻ പറ്റുന്നില്ല
ഞാന് ഇപ്പൊ പഠിക്കെ പോയി ഇപ്പൊ
ആഹ് പിന്നെ ചായകുടിയൊക്കെ കഴിഞ്ഞോ
ക്കാല്ല സമയ ആണള്ള എല്ലോ സമയം ആവണള്ളൂ ചോറ് കയിച്ച് ഇങ്ങനെ ഇരിക്കാ
ആഹ് എടയ്ക് എന്താ വിട്ട് വിട്ട് പോവുന്നെ
റേഞ്ച് ഇല്ലേ
റേഞ്ച് ഇല്ലായിരിക്കും വിട്ട് വിട്ട് പോവുന്നു ഇടയ്ക്ക് കേൾക്കുന്നില്ല ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് എന്നാ കയിട്ട് എന്തോവാ
എന്താ
പായിട്ട് എന്ത് വാം
വൈകീട്ട് എന്താ വൈകീട്ട് ഇവിടെ ചപ്പാത്തിയ കഴിക്കാ ഏഡ്
ആഹ് ആഹ് ആഹ്. മക്കള് എത്ര പേരാ
എനിക്ക്
ആഹ്സ്കൂളി പോന്നുണ്ടോ
ആഹ് സ്കൂൾ പോവുന്നുണ്ട് യു കെ ജി
ആഹാ തെന്നേ
അവിടെ എല്ലാരും സ്കൂൾള് പോയോ
ആ ഇവിടെ രണ്ടുപേര് സ്കൂളിൽ പോയാക്കുവാ വന്നില്ല
ആഹ് ആഹ് അപ്പോ ശേരി എപ്പളാ
മൂന്നര ആവുമ്പം മൂന്നര ആവുമ്പം വരും. ഒരാൾ ഏഴില് ഒരാൾ അഞ്ചിലും
ഏഹ് അ ശരി ആഹ്
ഏഹ്
വല്യ കുട്ടികൾയ്ക്കണ്ലെ പറയാ
ആഹ് ചെറിയ കുട്ടികളാ പിന്നെ
ജ് വന്നേ
എന്താ
ഇന്നേന്തേയിന്ന് ചോർ
കേൾക്കുന്നില്ലല്ല മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നുണ്ട്
ഭക്ഷണം എന്തെ യ്ന്നു ചോയിക്ക
ഭക്ഷണൊക്കെ കഴിഞ്ഞു. ഭക്ഷണൊക്കെ കഴിഞ്ഞു പുറത്തോട്ട് പോയി പിള്ളോര കൊണ്ടരാവുന്നോടത്ത് ഇരിക്കുവ. പക്ഷെ, മഴ ആയൊണ്ട് മടിച്ചിരിക്കുവ.
ആഹ് അയ്ശരി അവിടെ നല്ല മഴയിരിക്കുല്ലേ
ആഹ് ഇവിടെ രാവിലെ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ മഴയ പക്ഷെ അങ്ങോട്ട് തോർന്നട്ടില്ല.
ഏഹ് അയ്ശരി
അത് അതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാനൊരു മടി തണുപ്പ്.
ഉ ഉള്ളരിയ ആണോ ഉള്ളരി ആണോ ചോയിക്ക
മനസ്സിലായില്ല പറഞ്ഞ ഹലോ
ഹലോ കേൾക്കണില്ലേ.
ഇടയ്ക്ക് കേക്കുന്നില്ല എന്താ അത് നെറ്റില്ലയോ ഇടക്ക് കേക്കുന്നില്ല.
ആണോ ഇവിടിക്ക് എനിക്ക് കേൾക്കന്ന്ണ്ട് അവിടത്തെ പ്രശ്നണോന്ന.
ആഹ് എന്റെ കുഴപ്പാന്ന് തോന്നു പക്ഷെ എനിക്ക് ഒരു ഇതേ ഉള്ളൂ നെറ്റ് കട്ടാ അതാന്ന് തോന്നുന്നു
ആഹ് എന്ന ചിലപ്പോ അവിടുത്തെ പ്രശ്നവും അവിടെ മഴ പെയ്തൊണ്ടിരി അവിടെ ആയിരിക്കും പ്രശ്നം
ആഹ് ഇവിടെ മഴയാ അതിന്റെ ആരിക്കും ഇടക്ക് മുറിഞ്ഞു മുറിഞ്ഞു പോന്നുണ്ട്. ഇടക്ക് കേക്കുന്നുണ്ട് ഇടക്ക് അനക്കോം ഇല്ല.
ആഹ് ആഹ്
മുൻപ് രാവിലെ തൊട്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പേര് വിളിച്ചപ്പോ കുഴപ്പമില്ലന്ന് പക്ഷെ ഇപ്പൊ അങ്ങ് മഴയായൊണ്ട്
ഹലോ ഹലോ ഹലോ